ഹലോ
ഹലോ
ആ കേൾക്കാൻ പറ്റ
ആഹ് ആഹ് ഇപ്പോ കേക്ക്‌ണ്ട്
ആഹ്‌ എന്തെക്കെ വിശേ
എന്താണ് നല്ല വിശേഷം സുഖമായിട്ട് പോകുന്നു.
ആഹ് സുഖാണ് കാലത്ത് തൊട്ടേ നല്ല മഴയാണ് രാത്രിയില് തൊടങ്ങിയ മഴയാണ് ഇപ്പോ ഒന്ന് ചോർന്നിട്ടേയുള്ളൂ
അഹ് ആഹ് ഇവിടെയൊന്നും മഴയില്ല അ ആ അങ്ങനെ ചെയ്യുമ്പോ പേടിയാണല്ലേ
ആഹ് മഴ കൂടുതലായാ വെള്ളത്തിൻ്റെ പ്രശ്‌നാ അല്ലെങ്കില് കറൻ്റ് പോവാ അങ്ങനെ എന്തേലൊക്കെ ബുദ്ധിമുട്ട് വരും മഴ പെയ്യുമ്പോ വീട്ടിൽക്കൊന്നും വെള്ളം വര ത്തില്ല തോടും പാടവും അങ്ങനെ യൊക്കെയുണ്ട് അത് റോഡൊക്കെ തോടി ഏഹ് പാട ആഹ് വീട്ടിലേക്കുള്ള റോഡ് ഒക്കൊ ഒരു പാടത്തിൻ്റെ നടുക്കകൂടെയാ വരു ന്നത് അപ്പൊ നിന്ന് പെയ്താലൊക്കെ വെള്ളം കേറിയാല് പിന്നെ വാഹനമൊന്നും അങ്ങട് അങ്ങടും പോവൂല അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരും വീട്ടിക്ക് വെള്ളം കേറുന്ന ബുദ്ധിമു ട്ട് വര
ആഹ്ആഹ് ആ
തോടും പാടക്കെ ഇണ്ടാ അവിടെ വീടിനടുത്തൊക്കെ
അത് കൊറച്ചങ്ങട് പോണം കൊറവാണ് പാടങ്ങളൊക്കെ
അവടെ പാടങ്ങളിലൊക്കെ നെൽകൃഷിയൊക്കെ നടക്കാറില്ലേ
യല്ല നെൽകൃഷിയല്ല അധികം വാ ഴ ആ തെങ്ങ് മുളയെക്കെയാ
ആ സ്വന്തായിട്ട് വീട്ടില് കൃഷി അങ്ങനെ എ
ഇല്ല ഇല്ല അതൊന്നുല്ല ആ പിന്നെ തെങ്ങിണ്ട് തെങ്ങിൻ തോട്ടണ്ട് ഉപ്പാക്ക് കൊറച്ച് തെങ്ങ്കളും കവുങ്ങും ഒക്കെ ഇണ്ടതില്
തെങ്ങും കവുങ്ങും മിക്സെയ്ത്
ആ അങ്ങനെ അങ്ങനെ ആ പിന്നെ വെതെണ്ട് പ്ലാവിണ്ട് അങ്ങനെ എല്ലാ ഇണ്ടതില് അധികം സ്ഥലലെങ്കിലും ഉള്ള അതിലേ
എല്ലാം ണ്ടാവുലെ ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങന
ഉം ഏക് ഏയ് ഇല്ല ആ അങ്ങനെ അങ്ങ ഞാൻ എന്നും ചുറ്റു വട്ടത്തുകു വിളിച്ചു ഇടാനൊരെ സ് സ്പേസ് ല്ലാത്തോണ്ട് എല്ലാടത്തും ഉണ്ട്
ആ ആ ചക്കയും ചക്കയും മാങ്ങായൊക്കെ ഏങ്ങനെ വ് വാങ്ങി വെച്ചതാണോ അതോ പൊതുവേ അവ ത്തിമുതലേള്ളതാണോ
ലിള്ളതാണ്.
ഹ ഹ.
വാങ്ങിവെച്ചതൊന്നുംല്ല ആഹ നല്ല ചക്കണ്ട് നമുക്കില്ലെങ്കിലും എന്താ അയൽപക്കത്തന്നും എവിടുന്നെങ്കിലൊ. കയിട്ട് കിട്ടും നല്ലോണം
ആഹ ആഹ ആഹ ഇവിടത്തെ മാങ്ങൊക്കെ കയിഞ്ഞു ചക്ക ഇപ്പഴുണ്ട്.
ചക്കപ്പൊ ലാസ്റ്റ് എന്താ കഴിയിണ ഒരു കാലാ തോന്നണ്ട്‌ എല്ലാം പഴുത്തിട്ടേ. ഇപ്പൊ അങ്ങട്ടും ഇങ്ങട്ടും. കുഞ്ഞാലൊക്കെ ചക്കയാണ് അതുകൊണ്ട് നലോണം ഈച്ചയണ്ട്.
ഉം ഈച്ച ഇതവരെ വന്നിട്ടില്ല നല്ല പഴ്ത്ത് ചാടണ ടൈമിലൊ. ക്ക വന്നിട്ട് വരാറ.
ഉം ഉം
വന്നു കൂടിയാൽ പിന്നെ നമുക്ക് അത് ഭയങ്കര ശല്യകാരം എത്ര അമ്മൾ ക്ലീൻ ചെയ്തിയലും ക്ലീൻ ചെയ്താലും അവരിങ്ങനെ പാറി വന്നോണ്ടിരിക്കും. കൊറച്ച് മാ ദിവസങ്ങളില് ഇണ്ടെങ്കിലും പക്ഷെ അത് വന്ന കയിഞ്ഞാ പിന്നെ ഭയങ്കര ബുദ്ധിമു
ആ അതെ.
ഇപ്പ ഒന്ന് മഴ പെയ്താ പിറ്റേത്ത ദിവസ. കൊതുവന്ന് ഇവിടെ തൊടിലൊക്കെയില റച്ചഴിഞ്ഞ ഇതാവുമ്പഴേ പെട്ടെന്ന് കൊതുക് പെട്ടെന്ന് വരാറുണ്ട് ചക്കൊണ്ട്‌ങ്ങൾ എന്തെ
ചക്ക കൊണ്ട് ചക്ക. പ്പം ഇണ്ടാക്കും.
ആഹ.
ഉം കാര്യായിട്ട്.
ആ ആ വറവ്ണ്ടാക്കാറുണ്ടോ
വറവ് ആ വല്ല പല്ല വല്ലപ്പോഴുണ്ടാകും എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല കാരണം അത് ചെലപ്പം ക്രിസ്പി ആയിട്ട് കിട്ടൂല കറുമുറു ആയിട്ട് കിട്ടൂല
ആ കൊഴഞ്ഞ് പോയ അയിന്റെ ടേസ്റ്റ് ണ്ടാവില്ല എപ്പളുംക്രിസ്പി ആയി കിട്ടുമ്പളേ അയിന് ആ ടേസ്
അ ടേസ് റ്റൊള്ളൂഅത് വിചാരിച്ചിട്ടാ അതിൻമെ പണിട്ക്കൂല കൊറെ നേരം പണി എട്ക്കാവേണ്ടേ ആ അല്ലെങ്കിൽ ആകെ ദേഷ്യം പിടിക്കും അതേ അത് വിചാരിച്ച് നല്ല ടേസ്റ്റാണല്ലേ ഭയങ്കര രസാണല്ലോല്ലെ
കഴിക്കാനൊരുതാണ് ഏ വെറു മഴയെക്കെ നിന്ന് പൊഴിക്കുമ്പോൾ കട്ടൻചായ ക്രിസ്പി ആയിട്ട് അതങ്ങനെ കഴിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റാ
ങ്ങൾഎന്തെങ്കിലുണ്ടാക്കലുണ്ടോ ച
ചക്കൊണ്ടങ്ങനെ മധുര വി വിഭവങ്ങളെന്നും ണ്ടാക്കാറില്ല ചക്ക കൂട്ടാനും പിന്നെ പഴുത്തതാണ് കുട്ടോ ൾക്ക്ഇഷ്ടം നല്ല പഴുക്ക്ണേ ന്നെമുന്നെ പകുതി പഴുപ്പ് ല്ലേ അവർക്ക് അത് ഭയക്കരഷ്ടാണ് വറവ് ണ്ടാക്കിയാൽ അ ഇ ഭയക്കര ഇഷ്ടാണ് ആ എന്തേ നാവ് ക്ക് കൂടുതൽ കിട്ടി കഴിഞ്ഞാൽ
ആ മടുക്ക്ണ് ലേ അതേ
പിന്നെ മാങ്ങക്കെണ്ടാവും ഉപ്പിലിട്ടിട്ട് അങ്ങനെയെക്കെ കഴിക്കും അച്ചാറിട്ട് വെക്കും വെ എന്താണ് പിന്നെ ഫ്രിഡ്ജിൽ സ്കൂൾക്കൊക്കെ പോവുമ്പോ കൊണ്ടാവലോ വെച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും
രിക്കുലെ ഇല്ലേ
ഉം പച്ചക്കറിയൊന്നും വേണ്ട ഇങ്ങനത്തെക്കെ അച്ചാറോ ഉപ്പിലി ട്ടതാ അങ്ങന് ത്തെക്കെ വേ ള്ളൂ കിഴങ്ങ് പൊരിച്ചത് സോയാബീൻ അങ്ങനത്തെക്കെ വിഭവങ്ങൾ മ
ഹാ ഹാ അതേ
വെജിറ്റബിൾസൊന്നും കഴിക്കൂല വെജിറ്റബിൾസ് ഞാൻ പിന്നെ സാലഡ് പോലെ ഉണ്ടാക്കി കൊടുക്കും ക്യാരറ്റും കാബേജും അ അങ്ങനെയാണ് കഴി വേവിച്ച പച്ചക്കറി അവര് വേണ്ട പറഞ്ഞ് അതവര് മാറ്റിവെക്കും
മ് മ അതേ പകരം അവർക്ക് ചിക്കൻ പൊരിച്ചതും- ഹ്ഹ ഹ കിഴങ്ങ് പൊരിച്ചതും സോയാബീനൊക്കെയാണ് വേണ്ടത് ഇപ്പത്തെ മക്കള് അങ്ങനെ- തന്നെ എല്ലായിടത്തും അങ്ങനെ തന്നെ വെറൈറ്റി ഫുഡുകളെ അവർക്ക് പറ്റുള്ളു ല്ലേ
ആഹ നമ്മളും പറരണ പോലെ ആ- ചചിലദിവസം തന്നാൽമതി വെറൈറ്റി ഫുഡ് കിട്ടിയെങ്കി ആഗ്രഹിക്കുന്ന പറത്ത ഭക്ഷണം കഴിക്ക അങ്ങനത്തെ കഴിക്ക പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും വിശേഷിച്ചിണ്ടാവുമ്പോൾ ബിരിയാണി- ബിരിയാണ, മന്തിയൊക്കെ ആണ്
ഉ ഉ സാധനം ഉണ്ടെങ്കിൽ വെച്ചു അങ്ങനെയാണ് ഉം അധികം സാധനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുംപ്പോഴക്കെ
മുന്നേ നമ്മള് പെരുന്നാള് അങ്ങനെ- വന്നെങ്കി മാത്രമേ ഉള്ളൂ കൂടുതലുംക്കെ അല്ലെങ്കിൽ നമ്മള് എല്ല എന്തേങ്കിലും ഫംഗഷനൊക്കെ ഉണ്ടാകുമ്പോ എല്ലാരും ഒരുമിച്ച് കൂടുമ്പോ- ഇന്നത്തെ വീഡിയോയിൽ ആയിസ്
വേണം ഉ ഫ്രൈഡ് വെള്ളിയാഴ്ച ഉ എന്തേലും സ്പെഷ്യൽ ഇല്ലെങ്കിൽ- മക്കൾക്ക് പറ്റില്ല മ് മ് വെള്ളിയായി ച്ച്ണ്ടാക്കികൂടെ ഉമ്മച്ചിക് പറയും
ആ ഞാനതുപോലെ സ്കൂളില്ലാത്ത ദിസം ശനി ഞായറോ അങ്ങനെ
ഉം ഉം ഞാനും അതെ ഏ വെള്ളിയാഴ്ച അ ത തലേന്ന് ദിവസത്തെ ചോറൊക്കെ കുറച്ചൊക്കെ ബാക്കി ഇണ്ടെങ്കിൽ ആഹ് പിന്നെ അതാണ് കഴിക്കും ഞാന് ഉ പിന്നെ ശനിയാഴ്ച വെക്കാന്ന് വിചാരിച്ച് റ്റേ മക്കളുള്ള ദിവസം
ആഹ് പൂച്ചയ്ക്കുള്ള ഫുഡൊ ക്കെ റെഡിയായോ
ആഹ് റെഡിയായി ന്ന്
ഒക്കലായിട്ടല്ലെങ്കിലൊക്കെ ഈ സമയത്ത്
കഴിയും ഉം ഉം എനിക്കിതുപോലെ ഉം ഉം ചോറിണ്ട് അപ്പൊ പിന്നെ ഉം മീന് മീന് കിട്ടിട്ടുണ്ട് മീന്
ക്കെപ്പോ ഭയങ്കര വെ
ആഹ് പറയ്ന്ന കേട്ടു ഞാൻ ഇന്ക്ക് എന്താ ഉപ്പാ മീൻ കച്ചോടാണ് പ്പാക്ക് അപ്പോ ഉപ്പ തെരും ആ എല്ലാ അങ്ങനെറീല്ലാ ആവിശ്യള്ളത് ഇപ്പതരും ഉം
ഇപ്പ ഈ ട്രോളിങ്ങും കൂടായേ കാരണെ ആഹ് അത് മീനിനും ചിക്കന്റെ വേലോക്കെ വര്ന്നെ ഇരുന്നൂറും മുന്നൂറൊക്കെ തന്നെയാണ് ചി
ഉം ഉം അതെ അതെ അവ്ടെക്കെങ്ങനെയാ ചിക്കന്റെ വെലാ
എന്റെ കയിൽ ഇപ്പോ കറ
ആ വ്ടെ നൂറ്റി ഞാനിപ്പോ രണ്ടീസം മുന്നെ മേടിച്ചു
ആ ആ ഞാനത് പോലെ ന്നലെ വാങ്ങി പക്ഷേ അസ്ബന്റ് വാങ്ങി എന്താന്നുള്ള വേലെ ക്കങ്ങനെ ന്നും അറിയത്തില്ല നമ്മള് കൈകാര്യം ചെയ്യ യ്യുമ്പോൾ നമ്മൾ പറയണ്ടേ നമ്മൾ ന്റത് വേണന്ന് പറയ് ആ ചെൽപ്പം ന്റത്ര വെല ങ്ങനെ പറയാണങ്കെ അതറിയാനും കൈയും ചെൽപ്പംന്റെ സ്ഥാനം വെലേണങ്കി വെല കൂടിട്ട്ണ്ട് അങ്ങനെ ക്കെ പറയും
ഇല്ലില്ലാ ആ വ്ടെ കൊഴലാണന്നൊള്ളു ആ അതിൽ വളെള കള മാറ്റണ്ടാവും പലപ്പോയും കളർ മാറിണ്ടാവും
ഏ ചൊയ മാറ്റ
ചൊയമാറ്റല്ല ചൊയ മാറ്റം അങ്ങനെ തോന്നിട്ടില്ല ബുദ്ധിമു ഈ ഒരു ചെയമാറ്റൊന്നും തോന്നിട്ടില്ല പിന്നെ കളർ മാറ്റാണ് ഭയങ്ക കരായിട്ട് നമ്മൾ വെള്ള തുണികളൊക്കെ തിരുമ്പുമ്പളേയ് ആ അലയ്കുമ്പളൊക്കെ അതില് ആ മഞ്ഞകളറാണ് മണ്ണിന്റെ കളറായി ചില ടൈമില് വെറും മണ്ണ് കലക്കിയ കിയത് പോലെ തോന്നും
അപ്പൊ അങ്ങനെ മഴ പെയ്ത ടൈമില്
അല്ലല്ല അങ്ങനെ ഒന്നും ഇല്ല മഴ പെയ്യണ ടൈം ആകോന്നും വേണ്ട എല്ലാ ടൈമിലും അങ്ങനെ തന്നെ ആം സം മോട്ടോർ ഇടുവാന്നെങ്കിൽ അങ്ങനെ ആവണ്ട് ആ അങ്ങനെ എന്താ ഇങ്ങനെ ആവും കലങ്ങും എ ഊറി നിക്കാണെങ്കില് വെള്ളഇങ്ങനെ ഞാനും ന്നുള്ളു അപ്പൊ ഈ കുഴല് വെള്ളം ആയാല് അതാണ് പ്രശ്നം ആ ഏറെക്കുറെ റി നിക്കും കുറച്ചൊക്കെ ഒരു നഷ് എന്നാ ഡെയിലി ചിലപ്പോൾ വരുകയും ചെയ്യും കുഴല് ലാ തന്നെ നമ്മടെ വട്ട കിണറിന് ഒക്കുല്ല വള്ളത്തിന്ന് വില്ല ഒരുകുഴപ്പവും ഉണ്ടാവില്ല വെള്ളം എപ്പോളും ഉണ്ടാവും പക്ഷെ ഇങ്ങനെ ഉള്ള വെള്ളം ആയിരിക്കുന്നെ ഉള്ളു
ആ ആഹ് ഇവിടെ വെള്ളത്തിന്ന് ബുദ്ധിമുട്ടൊന്നും ഇല്ല കിണറുണ്ട് കുഴലുണ്ട് പിന്നെ ജല സ്രോതസ് അത് വഴി ന്നുണ്ട് അങ്ങനെ എല്ലാം കൂടി ആണ് കുഴ കിണറിലെ വെള്ളം അപ്പൊ നമ്മക് എല്ലാത്തിലും ആ കുഴല് വെള്ളത്തിന്ന് കളറ് മാറ്റം ഇല്ല പക്ഷെ ലാസ്റ്റ് ഒക്കെ വെള്ളടിക്കുമ്പോൾ അതിൽ ഒരു എണ്ണ പാറിയ പോലെ ഇങ്ങനെ കാണും നമ്മള് ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചാല് ഒരു എണ്ണ ഇങ്ങനെ റി കിടക്കും ക്കിന്നെ പോലെ വേനൽ വെള്ളത്തിൽ കട്ടി തോന്നിക്കും എ വേനലില് അ നമ്മള് കുളിക്കാണേന്നുണ്ടേല് തലക്ക് ഒക്കെ ഒരു വലിവ് അങ്ങനത്തെ പ്രശ്നം വരും വർഷക്കാലത്ത് അത് ഉണ്ടാവുല്ല ആ വെട്ടല് പോലെ തോന്നും വർഷകാലത്ത് ആ പ്രശ്നം വരാറില്ല എം പിന്നെ നമ്മള് ബാത്റൂമില് അങ്ങനെ ബാത്റൂമൊക്കെ ചെലപ്പോക്കെ സ്ഥിര അതു ഉപയോഗിക്കുകയാണെന്നുണ്ടെ ചുവന്ന കളറൊക്കെ ഒ വരും അങ്ങനത്തെ ബുദ്ധിമുട്ട് ആ ആ അപ്പൊ ഞങ്ങള് ഇങ്ങനെ മിക്സ് ചെയ്ത്ണ്ടാണ് യൂസ് ചെയ്യാറ് അത് മാത്രം ഉപയോഗിക്കൂല കിണർ വെള്ളം കുഴൽ വെള്ളം വെള്ളം അങ്ങനെക്കെ അങ്ങോട്ടെ മിക്സ് ചെയ്തങ്ങാണ്ട് എനക്ക് അങ്ങനെ ഉപയോഗിക്ക അപ്പൊ പിന്നെ പ്രശ്നം വരില്ല
ആ ആ ആഹ
ഒരേട്ട ഏങ്ങിക്കന്നെ അടിക്കുക ആ രണ്ടിലും മോട്ടറൂണ്ട് ഒരേട്ട ഏങ്ങിക്കാണ് അടിക്കുക അപ്പൊ പിന്നെ രാവിലെ ഇതി ആലോചിക്കാത് ഇടും അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടക്കെ വേക്കും വേനൽക്ക് കിണറിലേ വെള്ളം ക്ലീനിങ്ങിനും ഇതിനും എടുത്താൽ പിന്നെ തികയും
ആ ആ ഉ ഊ...... അവിടെ അടുത്ത വീട്ടിലിണ്ട് തൊട്ടടുത്ത വീട്ടിലിണ്ട് ഒട്ടക്കിണർ അപ്പൊ അവിടുന്ന് എടുക്കും കുടിക്കാനൊക്കെ
ആ........
അങ്ങനെ കൊഴപ്പില്ലാതെ പോണം നമ്മുടെ വാഷിംഗ് മെഷീൻ ഷീല്ല് വാഷ് ചെയ്യുമ്പോളാണ് ഏറെ അതിന്റെ റിസ്ക് അറിയുന്നത് കളർ വെള്ളത്തിന്റെ കളർ മാറ്റേ അപ്പൊ ഡയറക്ട് തുണിമേക്ക് വെള്ളം വീഴല്ലേ അപ്പൊ അതവിടെ ഉൂം ആ ചെളി
ആഹ ആഹ കൊയലാദി അകം ഹായത്തില് ഉണ്ടാവില്ലേ കരല്ല ഉണ്ടോ
അറുപത് അടില് വെള്ളം കണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചില ഒക്കെ നിർത്തി വെള്ളം കൊണ്ട്
അടിക്കാൻ കഴിയ ഉം ഉം... പക്ഷെ അത്യാവശ്യം താഴ്തു ചിലപ്പോ എന്താട നല്ല മണ്ണുള്ള ഏരിയ അങ്ങനെ എന്തെങ്കിലും ആയിട്ട ചിലത് വേഗം പാറേല് തന്നെ കാണുവല്ലോ
ആ ആ
ഊ
മണ്ണ്ണ്ടായിട്ടായിരിക്കും ഇബടെ അധികം വള്ളം കിട്ടാത്ത ഏര്യാ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഫസ്റ്റ് ന്നെ
കൊയലടിച്ചിട്ട് ണ്ടാവും ല്ലേ
പക്ഷേ വേഗം വള്ളം കാണൊക്കെ ചെയ്തു
മ് മ് വെള്ളം അനുഗ്രഹം ഇതെന്നയാണ് ഇല്ലാത്തോട്ത്ത് കിട്ടാ ന്നൊക്കെ പറയുമ്പോയെ വെള്ളത്തിനു വെള്ളം തന്നെ വേണം